ഹലോ
ഹൽ ആഹ് അറിയോ പറയൂ പറയൂ
കേൾക്കുന്നുണ്ടോ
ഓഹ് യ്യ്ണ്
ഞാന് ഇപ്പം ഒന്നും ചെയ്യണില്ല ഇങ്ങനെവെറുതെ കെടക്കാണ്
ആഹ് ആഹ് കടത്തത്തിനൊന്നും ആയിട്ടില്ല ല്ലെ ഈ നേരത്തെന്താ കെടക്ക്‌ണ്
ഒന്നുല്ല ഇപ്പം പുയ്യാപ്ല പണികഴിഞ്ഞു വന്നതേനു അപ്പൊ പിന്നെ ഓര് കുളിക്കാൻ വേണ്ടീട്ട് പോവ്വാണ് അപ്പൊ റൂമിലേക്ക് വെറുതെങ്ങനെ കെറിയതേയ്നിം അങ്ങനെ ഇവിടെ ഇങ്ങനെ ഫോണും പിടിച്ച് ഇങ്ങനെ കെടന്നതാ
ആഹ് ആഹ് ആഹ് ചായ കുടിച്ചോ
സൗണ്ട് ലേശംകൊറവുണ്ടല്ലോ
ചായകുച്ചോ ചായ
ഇല്ല ചായ കുടിച്ചിട്ടില്ല ഇന്ന് ചായക്കുള്ളതൊക്കെ റെഡി ആക്കി വെച്ചാണക്ക്
ചായക്ക് അരിപ്പത്തിരീ ഉണ്ടാക്കിയാണ് മൂടരീന്റെ പത്തി
ഏനെ അരിയോ
മൂടരിന്റെ പത്തിരി ഇണ്ടാക്കിയാണ്
എന്താ മൂടരി
നമ്മള് ചോറ് വെക്കലേ പുഴുക്കലരില്ലേ
ആഹ് ആഹ് ചട്ടിപ്പതിലി പത്തല് അല്ലേ പത്തല്
ആഹ് കട്ടിപ്പത്തിരിയല്ല ആഹ് അങ്ങനെ നമ്മളെ പത്തൽ ന്റെ ഒക്കെ മാതിരിയൊക്കെ തന്നെ ആ പത്തലന്നെ
ചെറിയ ജീരകം പിന്നെ ചെറിയ ഉള്ളി വലിയ ജീരകം തേങ്ങ അതൊക്കെ ഇട്ടിട്ടല്ലേ
ആഒന്നിട്ടില്ല ഞാന് അങ്ങനെ അരി ഉപ്പ് മാത്രം ഇട്ടിട്ട് അരച്ച് വെക്കലണ്ട് അപ്പ അങ്ങനെ മാത്രം ഇട്ടിട്ട് ഉം
എനെ നമ്മള് ചോറ് വെക്കണ അരി കുതർത്തീട്ട് അരക്കേ
ആഹ് ആഹ്
എന്നിട്ട്
അത് നമ്മള് ഇപ്പ വൈകുന്നേരം അരക്കണെന്നുണ്ടെങ്കില് രാവിലെ വെള്ളത്തിലിട്ട് വെക്ക അപ്പോഴേക്കും വൈനാരത്തേക്ക് നല്ലോണ്ണം പൊതിരും അപ്പൊ അത് നല്ലോണം മിക്സില് കൊറച്ച് വെള്ളം ഉപ്പും ഒഴിച്ച് കുറച്ചീശ്ശേ വെള്ളം ഒഴിക്ക കാരണം അത് നമുക്ക് ഉം പേസ്റ്റ് മാതിരി കിട്ടണം ഏഹ് ഒരുപാട് വെള്ളം ഒഴിക്കാണെങ്കില് ആ വെള്ളം നമുക്ക് നെടുകിട്ടൂല ഏഹ് തോർന്ന് കിട്ടൂലാ എന്നിട്ട് അത് നല്ലോണ്ണം അരിച്ച് ട്ട് പേസ്റ്റ് മാരി അരച്ചിട്ട് ഏഹ് നമ്മളെ തോർത്തുമുണ്ടില്ലേ തോർത്തുമുണ്ടില് ഏഹ് എന്താണ് വെ വെച്ചിറ്റ് അത് ഒഴിക്കല്ല അത് നല്ല കട്ടിക്കാണ് ഇണ്ടാവ കാരണം ഓവർ വെള്ളം ഇല്ലാണ്ട് നല്ലോണം തിക്കായിട്ടരക്കാ എന്നിട്ട് അത് തോർത്തുമുണ്ടില് ഇ പി ഇതാക്കിയിട്ട് മടക്കിയവിടെ വെക്കും അപ്പൊ തോർത്തുമുണ്ടിലേക്ക് അതിന്റെ എക്സ് റ്റ്റാ ഇള്ള വെള്ളൊക്കെ അതിലേക്ക് പിടിക്കും അപ്പ അത് പൊടീന്റെ ഒരുണ്ടായിട്ട് ഇങ്ങോട്ട് കിട്ടും എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വച്ച് സൂക്ഷിക്കും ആഹ് എന്നിട്ട് അതൊരു പ്ലാസ്റ്റിക് പേപ്പർ മേല് ഏഹ് കവർ മേല് വെച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ച് അമർത്തീട്ട് അങ്ങനെ അങ്ങനെ പൊര് ച്ചുടക്കാം പിന്നെ പത്തിരിയും പോലെ നമുക്ക് ചുട്ടെടുക്കും ചെയ്യാം എന്നിട്ട് തേങ്ങാപ്പാലില് ഇട്ടിട്ട് കുറച്ച നേരം റെസ്റ്റ് ചെയ്തിട്ട് തിന്നോ ചിക്കൻ കറിന്റെ ബീഫ് ന്റെ കൂടത്തില് തിന്നാ ഭയങ്കര രസാ ഇന്നിവിടെ മീൻകറിയാണ് ന്നാലും അത് അരച്ച് വെച്ച പൊടി ഇണ്ടായിനീ അപ്പൊ പിന്നെ ഞാൻ അതുകൊണ്ട് പത്തിരി ഇണ്ടാക്കിയെന്നേള്ളൂ എങ്ങനായാലും മീനായാലും ഒക്കെ രസം തന്നാണ് പക്ഷെ ഞാൻ തേങ്ങാ പാലൊന്നും ആക്കിയിട്ടില്ല തേങ്ങ ഇണ്ടവിടെ പക്ഷെ
പത്തിരിയാണെങ്കിലും മീൻകറി നല്ല മീൻകറി ആണെങ്കിൽ മീൻകറിക്കൊക്കെ ടേസ്റ്റ് ഇണ്ടാവുല്ലോ
ഓ ചാറ് വേണെങ്കി നമക്ക് പിന്നെ എങ്ങനെയും മീൻകറി ഏത് മീൻകറിയും നമക്ക് പറ്റുവല്ലോ
ആഹ് അതെ കുട്ടികള് തല്ല് കൂടണ ഒന്നും പാടില്ല സൗണ്ടൊന്നും പാടില്ല വേറെ ബാക്ക്ഗ്രൗണ്ടിന്ന് സൗണ്ട് ഒന്നും പാടില്ല
ഞാൻ ഇപ്പൊ റൂമ് നിന്ന് പൊറത്തേക്ക് ഇറങ്ങിയതാ ന്റമ്മോ മക്കള് കളിക്കാണെന്ന് തോന്നുന്നു കായ് അങ്ങടെ റൂമക്കന്നെ കേറിത്
അപ്പൊ അങ്ങനെയാണ് പത്തല് ഇണ്ടാക്ക ല്ലേ?
ആഹ് അപ്പ അങ്ങനെ ഇണ്ടാക്കി അവിടെ വെ ച്ചിക്കണ അപ്പൊ എന്താണ് എല്ലാരും അത് ചോദിക്കും ഇവിടൊക്കെ വരുമ്പോക്കെ ഏഹ് എങ്ങനെയാണ് ഇണ്ടാക്കിയത് അത്പോലെ ആ ടയർ പത്തല് അങ്ങനെ പല എല്ലതും ഉണ്ടാക്കാണ് നല്ല കട്ടിയിൽ നമ്മ കട്ടിപ്പത്തിരി ചുടണമാതിരി അങ്ങനെ പക്ഷെ എന്താണ് ചട്ടിയിലല്ലാണ്ട് ഏഹ് ഉം ഇതില് പാലാക്കിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഇരുമ്പിന്റെ ചട്ടിയിലൊക്കെ ആക്കിട്ട് അങ്ങനെ വാഴന്റെല വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇങ്ങനെ ചുട്ടെടുക്കും അതൊക്കെ നല്ല ടേസ്റ്റാ പക്ഷെ കൊറച്ച് ടൈം വേണന്നൊള്ളൂ അതിന് ആ നല്ല സോഫ്റ്റ് ഉണ്ടാവും പക്ഷെ എന്താ ചൂടോടെ കഴിക്കണം അല്ലെങ്കി മൂടരിയല്ലേ വേഗം അത് ഇങ്ങട്ട് ഒറച്ചു പോവൂട്ടാ വേഗം വേഗം എന്നല്ല കൊറച്ച് നേരങ്ങട് കഴിയുമ്പഴേനിക്കൊരു നമ്മളെ നൈസ് പത്തരീന്റെ മാതിരി പിറ്റേന്നത്തേക്ക് സോഫ്റ്റ് ഒന്നും ഉണ്ടാവൂലാ പക്ഷെ തേങ്ങാപാല് രസാണ് അപ്പൊ പിന്നെ ഫുള്ള് ഇതാവോല്ലോ തേങ്ങാപ്പാലൊക്കെ വി കുതിർന്ന് കിട്ടും പിന്നെ നിങ്ങെളെന്താ വൈന്നാരത്തേക്ക് എന്തൊക്കാണ് ചായക്ക് ഉണ്ടാക്കല്
ഞങ്ങള് ചായ കുടിച്ചു താപ്പൊ ഞങ്ങള് ബേക്കറി ഉണ്ടായിരുന്നു ബേക്കറി കൂട്ടീട്ട് ചായ കുടിച്ചു
ഉം ഞങ്ങള് ഇപ്പങ്ങനെ ഹെവി ആയിട്ട് കഴിക്കും പിന്നെ രാ ത്രിയില് ഫുഡ് കഴിക്കൂല ഭക്ഷണം കഴിക്കൂല്ല രാത്രില്
ഞ ഞങ്ങള് ചോറ് വെക്കണ ആ അരി ഉണ്ടല്ലോ അത് നന്നായിട്ട് ട്ട് വറുക്കും വറുത്തിട്ട് പിന്നെ ശർക്കരയും തേങ്ങയും ഇതും പാടെ കൂട്ടിയിട്ട് പൊടിക്കും
ആഹ് അത് ഇൻക്ക് ആഹ് പൊടിച്ചിട്ടങ്ങനെ അരി വറുത്ത് പൊടിച്ചിട്ട് അങ്ങനെ കൂട്ടൂല്ലെ
ആഹ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാണ് അത് അതുണ്ടാക്കും
എനിക്ക് ഭയങ്ക ഇഷ്ട എങ്ങനെ അറിയൊ നല്ലോണം അരി വറുത്തിട്ട് അതിലേക്ക് തേങ്ങയും പഞ്ചസാരയും ഇട്ടിട്ട് കൊലായിൽ ആ മഴ ഇങ്ങനെ കണ്ടുകൊണ്ട് കട്ടൻചായയും അതുപോലെ ഇതിങ്ങനെ അരി വർ ത്തത് തിന്നാന് അങ്ങനെയൊക്കെ ഒരിഷ്ട എനിക്ക് അവല് കൊ ച്ചത് അങ്ങനെയൊക്കെ തിന്നാ ഭയങ്കര ഇഷ്ട നല്ല ആഹ് പൊടിച്ചിട്ടില്ലേ നമ്മളെ കൂരം വറക്കുന്നൊക്കെ പോലെ തന്നെ ഏകദേശം
ആഹ് പൂരൊക്കെ ഇങ്ങളും വറക്കൂല്ലേ
എന് വൈകുന്നേരം ഞങ്ങളങ്ങനെ ചായ അങ്ങനെ ആദ്യേ കുടിക്കലൊന്നില്ലേനിം പക്ഷെ ഇപ്പൊ എന്താണ് നമ്മള് രാത്രി ഭക്ഷണായി പോകൻ ഭയങ്കര മടിയ അപ്പൊ പിന്നെ ഈ ടൈം ആവുമ്പോ പിന്നെപ്പത് ഉം പുയ്യാപ്ല പണി കഴിഞ്ഞ് വരുന്ന ടൈം ആവുമ്പോൾ ഓര്ക്കാ വെശ ക്കും ചെയ്യും അപ്പ പിന്നെ ഭക്ഷണം കഴച്ചാല് ഇനി രാത്രിയാണെങ്കിൽ ചെലപ്പം കെടക്കുമ്പോ എന്തേലും വെള്ളോ അല്ലെ ജ്യൂസോ എന്ത എന്തേല ഇല്ലേൽ എന്തേലും കട്ട് ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിക്കും ന്നല്ലാണ്ട് ഏഹ് വേറൊന്നും അങ്ങനട്ട് കഴിക്കലില്ല പിന്നെ സ്പെഷ്യൽ ഫുഡൊക്കെ ഇണ്ടാവുമ്പോ പിന്നെ കഴിക്കുട്ടോ അങ്ങനെല്ലാണ്ട് ഇങ്ങന തന്നെ ഈ ടൈമില് കഴിച്ചാ പിന്നെ വേറൊന്നും കഴിക്ക ലില്ല മക്കളും അങ്ങനെ തന്നെ ചോറാണെങ്കിൽ ചോറ് അല്ലെങ്കിൽ പത്തിരിയാണെങ്കിൽ പത്തിരി എന്താണോ ഉണ്ടാക്ക ന്നത് അതിപ്പം കഴിക്കും പിന്നെ വേറൊന്നും കഴിക്കൂല
ഉച്ചക്ക് ബാക്കി വന്ന ചോറ് എന്ത ചെയ്യാ
അത് ഇവിടെ വേറെ ആൾക്കാരുണ്ട് ഞങ്ങളതാണ് ഞങ്ങള് പറിയുന്നത് എളച്ചിയും ഇവരൊക്കെണ്ട് എളച്ചനൊക്കെണ്ട് അത് എല്ലാരും അങ്ങൻ തന്നാട്ടോ പക്ഷെ ഇതന്നാണ് മക്കളൊക്കെ തന്നെ തിന്ന കാരണം നമ്മക്ക് കണക്കാക്കിട്ട് ണ്ടാക്കൂല ഓൽക്കും കൂടെ ഉള്ളതാ ഉണ്ടാക്ക അപ്പൊൽക്ക് ചോ ചോറ്ന്നാ അതാ പറഞ്ഞത് ഇന്റെ മക്കള് ചെലപ്പോ അധികം ചോറാ തിന്നാ അപ്പം പിന്നെ അതിലുണ്ടാവും അപ്പൊ എന്താണ് എളച്ചന്റെ മക്കളൊക്കെ അധികം പത്തിരി ഇത് ചപ്പാത്തി പത്തിരി അതാ തിന്ന അപ്പ പിന്നെ അതടുക്കും എങ്ങനെയാലും ചോറായാലും ഒരുപാടൊന്നും വെ ക്കൂല ഉച്ചക്കത്തേക്കും രാത്രിക്കത്തേക്കും കൂടെ വെക്കുന്നതിനോട് ഉം ആ കൊറ ച്ചെണ്ടാക്കും ആ അതന്നെ അപ്പൊ രാവിലെ എഴുന്നേക്കാം നല്ല സുഖ കാരണം രാത്രിയാകുമ്പോഴേക്ക് നമ്മള് കിടക്കൻ ആക്പോഴേക്കേക്ക് നമ്മള് ലേറ്റ്റ്റയിട്ടാ കിടക്കുകഅപ്പോനേക്ക് വയറൊക്കെ കാലി ആവും അതുകൊണ്ട് വേംസുഖമായിട്ട് കിടക്കാം
ഞങ്ങള്തിന്നെയാണ് ചോറൊക്കെ തിന്നെയണെങ്കിലും നേരത്തെ തിന്നും ഒരു മഗ് രിബ് നിസ്കാരം കഴിഞ്ഞതും ചോറ് തിന്നും ചെലപ്പോ ഈ പറഞ്ഞ കൂട്ടത്തില്ചോറ് ഒന്നും തിന്നൂല എന്തെങ്കിലും ചിലപ്പോ ഈ കൂട്ടത്തില് ചോറൊന്നും തിന്നുല എന്തെങ്കിലുമൊക്കെ വല്യ പഴോ അല്ലെങ്കിൽ മാങ്ങയോ അങ്ങനെ എന്തെങ്കിലൊക്കെ കൊട്ന്ന് അതിന്ന് അങ്ങനെ കെടക്കും ചെലപ്പോ മാവോണ്ട് ദോശ ഉണ്ടാക്കും അല്ലെങ്കിൽ ഇഡ്ലി ഉണ്ടാക്കും അങ്ങനെ എന്തെങ്കിലും ഒക്കെ അങ്ങനെ തട്ടിയോപ്പിച്ചു അങ്ങനെ പോകും ചോറ് നിർബന്ധം ഒന്നുമില്ല പക്ഷെ ഉച്ചക്കാൽ അത് വാക്കിയുണ്ടെങ്കില് പിന്നിപ്പോ കളയാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ ചോറ്തിന്നും അങ്ങനെയൊക്കെ തട്ടിമുട്ടി അങ്ങനെ പോണ ണ്ട്
ഉച്ചയാകുമ്പോ പിന്നെ നമ്മുക്ക് ഒരു ഇടങ്ങേറ് വരും പിന്നെ തോനെ ചോറൊക്കെ ബാക്കിണ്ടാകുബോ പിറ്റെന്നാ പുട്ടിലേക്ക് മാറ്റു
ഉം കുടീല് കൊറച്ചാൾക്കാരൊക്കെ ഉണ്ടാവുമ്പോഴേ തോനെ ആളുണ്ടെല് പിന്നെ നമുക്ക് കൊഴപ്പല്ലല്ലോ
ബാക്കിണ്ടെങ്കിൽ അത് പിറ്റേന്നത്തേക്ക് അത് ഉപ്പുമാവ് ആയി മാറും
ആഹ
ഇവിടെ പുട്ടന്നെങ്ങനൊ ബാക്കി ആവില്ല കേട്ടോ മക്കൾക്കൊക്കെ പുട്ട് ഭയങ്കര ഇഷ്ട പുട്ട്നല്ല മുളകിട്ട കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പു ട്ട്തികയൂല
ആഹ് ഞങ്ങള് പിന്നെ അങ്ങനെയൊന്നുംഅല്ല ചോറൊക്കെ ബാക്കിണ്ടെങ്കിൽ കളയൊന്നുമില്ല ഞാൻ ഫ്രിഡ്ജിക്ക് വെക്കും കുറച്ചെ വെക്കുള്ളൂ അപ്പൊ ഇന്ന് രണ്ട് ഗ്ലാസ്സ് ഇത്തിരി അരിയെ ഇട്ടിട്ടൊള്ളു ഇന്ന് ആരും ഉച്ചക്ക് ചോറന്നിട്ടില്ല ഉച്ചക്ക് എല്ലാം എന്നാൽ ഇക്ക ഇവിടെ ഉണ്ടായിരുന്നില്ല ഇക്ക രാവിലെ പകുതിതിന്ന് ഉച്ചക്ക് വന്നപ്പോ ഞാനെ ഇഡല്ലി നല്ല ഇഷ്ടവാ ഇഡലിയും മീൻകറിയും അപ്പൊ എന്ത്ഡേയ് ഇഡലി ഉണ്ടാക്കിയപ്പോൾ കുട്ടികൾക്ക് ഇഡലി മതി അപ്പൊ അവരൊക്കെ അതങ്ങട് തിന്നു അപ്പൊ ഇഡലിഎങ്കിൽ ഇഡലി തിന്നിട്ടെന്ന് വിചാരിച്ചട്ട് ഉണ്ടാക്കി കൊടുത്തിന്ന് ഇനിപ്പോ എന്താ പരിപാടി ആഹഅതെ വല്ലോം തിന്നാനൊന്നേയൊള്ളു പിന്നെ അവര് വല്ലാണ്ട് പൈകൂലോ കാരണം എന്താന്നവെച്ചാ അതും ഇതും ബേക്കറി കൂട്ടത്തില്ൽ ഫ്രൂട്ട്സ് ഒക്കെ അങ്ങനെ തിന്നുമ്പോളേ ചോറ് തന്നെന്ന് നിർബന്തമൊന്നും ഇല്ലേ
ഇതിലാണ്ട് വീട്ടിലിരിക്കുമ്പോ പിന്നെ ബോറു ആണ് അപ്പൊ പിന്നെന്തങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം
നിറച്ച ചോറ് അങ്ങനെ തന്നെ കൈലിപോലും ഇട്ടിട്ടില്ല അങ്ങനെ ഇരിക്കുന്നു അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ ഞമ്മക്ക് തിന്നാനൊക്കെ തോനെ ആൾക്കാര് ഉണ്ടെങ്കിലോക്കെ സുഖമാണ് മഴയില്ല ഇന്ന് മഴ ഉച്ചക്ക് ശേഷം മഴ ഉണ്ടായിട്ടില്ല വെയിലാണ് ഇപ്പൊ നല്ല മഴ കറത്തിട്ടുണ്ട് പെയ്യുവോ ഇല്ലന്ന് അറിയില്ല അതാ ഞാൻ തുണികള് പുറത്തീനെ അത് കൊണ്ടുവന്നു വച്ചു കുറേ ഇട്ടിന്ന് ഇന്നലത്തെ പിന്നെ ഇന്നത്തേല് കൊറ
ഞാനിപ്പോ ഇന്ന് ഇന്നത്തേക്ക് ഏകദേശം ഉണങ്ങി കിട്ടി ഇനി ഒന്ന് കാറ്റ് കാറ്റ് കൊള്ളേണ്ട കുറച്ചണ്ട് അത് റൂമിൽ അവിടെ കൊണ്ട് ഇട്ടേക്കണ്
ഞാൻ ഹോളില് കൊണ്ടിട്ടിരിക്കുന്നു ഇനി അവിടെ കിടക്കട്ടെ ഇനി നാളെ അതെടുത്തിട്ട് നാളത്തെ അവിടെ ഇട്ടുംമഴ ഉണ്ടെങ്കില് തണുപ്പ് ഉണ്ടാവുന്നുള്ളൂ ഉണങ്ങായികയൊന്നുല്ല ഉണങ്ങിയല്
ആഹ് അതെ നമ്മുക്ക് ഒരു ഉണങ്ങിയൊ ഒരു ഫീൽ കിട്ടൂല എന്നാ ശെരിയട്ടോ
അതെ മെഷീനില് നമ്മൾ ഇട്ടാലും ഒരു ഇതുപോലെ ഒരു കാറ്റോ ഒരു വെയിലൊക്കെ കൊണ്ട വേഗം ഉണങ്ങി കിട്ടും പത്തായി